ആഹ്.
അപ്പൊ കേക്ക്ന്ന്ണ്ട്.
ആഹ് എന്തെയ്യ്ണ്.
എന്താ ഞാ ഇങ്ങനെ വെറുതെ ഇരിക്കാ.
അതെ
ഒരു സ്ഥൽത്ത് പോവാൻനിക്ക.
അതെ. ആഹ് അവിടെ വെള്ളത്തിനൊക്കെ എന്താ ചെയ്യാ?
വെള്ളത്തിനൊ വെള്ളത്തിന് കെണറ്ണ്ട്.
അതെ.
ആഹ് കിണറിൽ നല്ല വെള്ളൊക്കെ ഇണ്ട്.
അതെ പരിസരത്തുള്ളവർക്കും അങ്ങനെയൊക്കെ തന്നെ.
ആഹ് ഇവടെ ആഹ് അവിടെ കുഴപ്പൊന്നുല്ല. വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുല്ല. ക്ഷാമൊന്നുല്ല.
അതെ. ആഹ് ഇവിടെ പൈപ്പ് ലൈൻ ഒക്കെണ്ട്. പൈപ്പ് ലൈൻ ആണ്. വീട്ടില് കെണർ വെച്ചു. പക്ഷെ ക്ഷെ അത് ഏഹ് കൊള വകാര് ഇടിഞ്ഞ് ചാടി. അപ്പ അത് യൂസ് ചെയ്യാറില്ല. ആ വെള്ളം. ഒരു കുളം പോലെ കെടക്ക്ണത്. പിന്നെ ചളിയൊക്കായിട്ട് അങ്ങനെ കെടക്കാ. പിന്നെ പൈപ്പ് ലൈൻ ഇണ്ട്. ഈ നാട്ടിലെല്ലാരും കൂടിയിട്ട് ആഹ് കൊറച്ച് ബുദ്ധിമുട്ടാ. രാവിലത്തെ ഒരു നേരം മാത്രേ വെള്ളം വിടൊള്ളെ. അപ്പൊ അത്. കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ വെള്ളം ഇണ്ടാവില്ല. അങ്ങനെ
ഇവിടെ വെള്ളത്തിന് വല്യേ പ്രശ്നംഒന്നൂല്ല. കൊളൊക്കെ ഇണ്ട്. കൊളം പാടൊക്കെ കൊറച്ച് കയിഞ്ഞിട്ടാണ് പാടം.
ആഹ്. ആഹ്. ആഹ് ഇവിടെ വീട്ടാവശ്യത്തിനുള്ളതൊക്കെ ഇങ്ങനെ പൈപ്പ് ലൈൻ ആയിട്ട് വെരും. അല്ലാണ്ട് തുണ്യാെക്കെ അലക്കാനൊക്കെ ഇവിടെ പൊഴേക്ക് പോയില്ല. പൊഴ അടുത്താണെ.
ആഹ് ആഹ് ആഹ് പൊയെല്
ആ ആ. അലക്കാനൊക്കെ അങ്ങനെ പോവും. ക്ഷാമം പറ്ഞ്ഞാ ക്ഷാമൊക്കെ തന്നെയാണ്.
ലെൻ എപ്പഴും.
ആ പൊഴേക്ക്. ആ പൊഴേക്കാ പോവാറ്.
ആഹ്
വീട്ടിന്ന് കുളിക്ക്യാെക്കെ ചെയ്യും. അല്ലാതെ കൊറെയൊക്കെ ഇങ്ങനെ അലക്കാനൊക്കെ ഇള്ള ഇപ്പൊ പൊറത്ത് അങ്ങനെ കൊണ്ടോവേ ചെയ്യും. അതാവുമ്പം അങ്ങനെ കഴിയോലോ. ഇതാവുമ്പം വീട്ട്ത്തെ വെള്ളം ഇങ്ങനെ ഒരു നേരല്ലേ കിട്ട്‌ണൊളളു. അത് പിന്നെ രാവിലെ നേരത്തെ എണീട്ടിട്ടില്ലേച്ചെങ്കി അങ്ങനേനി. ത്യം പറഞ്ഞയിഞ്ഞ അതും പോവും. ആഹ് അതെ ആക അരമണിക്കൂറാ കിട്ടും ചിയ്യൊള്ളൂ
ആഹ് അപ്പൊ എല്ലാ വീട്ടാരും പുൾ ഇങ്ങനെ പിടിച്ച് വെക്കലേയ്കാരം ല്ലേ വെള്ളം
ആഹ് ഓരോരോ വീട്ടിക്ക് ഓരോരോ കണക്ഷൻ ണ്ട് അപ്പൊ അവര്ടെ വീട്ട്ക്ക് ഇങ്ങനെ ഓരോരു ത്തരെ വീട്ട്യിക്ക് ഓരോരുത്തര്ക്ക് ആവശ്യള്ള വെള്ളം ഇങ്ങനെ അരമണിക്കൂറ് ഇട്ക്കാ ആഹ് ആഹ് അതിന് ഏഹ് ഈ കറണ്ട് ബില്ല് ഇതാക്കാന് കൊടുക്കും ചെയ്യും
ആഹ് കറണ്ട് ബില്ല് ഏറ് കൂട്തലേയിരിക്കുംല്ലെ ഇങ്ങനെ ഇതാക്കു
അല്ല അതവര് വേറൊരു എമൗണ്ട് ഇങ്ങനെ അവർക്ക് വെരൊല്ലോ പമ്പ് ചെയ്യുമ്പോ ഒരു കറണ്ട് വേണല്ലോ അപ്പ അതിന് ബില്ലായിട്ട് വെരും അത് നമ്മള് കൊറച്ച് എമൗണ്ട് കൊടുക്കണം എല്ലാ വീടുകളിൽ നിന്നും ഇങ്ങനെ കൊർച്ച് കൊടുക്കും വേണം പൈസക്കാണ് വെള്ളം വാങ്ങ്ണ്ന്ന്
ആഹ് വെള്ളല്ലാഞ്ഞാ ബുദ്ധിമുട്ടെന്നെ
അതെ ഇന്നത്തെ കാലത്താച്ചെങ്ങെ ഏഹ് അതായത് എഹ് ഇപ്പകുട്ടികളൊക്കെള്ള വീടുകളൊക്കേണെങ്കില് ഇഷ്ടം പോലെ വെള്ളം തന്നെ വേണം
ആഹ്
അങ്ങനെ
എപ്പഴും ഓരോ ആവശ്യം ങ്ങളല്ലേ
അതെ ആഹ് അങ്ങനെ പിന്നെ കൃഷിക്കെക്കേണെങ്കില് പിന്നെ പാടത്താ ഞാൻ പറഞ്ഞിലേ കെണറ് ഇതായിണ്ട് അതിന് ക്കഹ് കിട്ടൂട്ടോ
ആ വെള്ളൊക്കെ ഇട്ക്കാ ആഹ് ഇഞ്പ്പൊ അപ്പർത്ത് മറ്റേ നെല്ലൊക്കെ വെരാണെങ്കിലും ഈ കൊള കൊളം പോലെ കെണറ് കൊളായിട്ട് മ കെടക്കാണ് ഇപ്പഴേ അപ്പ അതിന്ന് ഇങ്ങനെ ചാല് വെട്ടിട്ട് ഇങ്ങനെ വെള്ളം അങ്ങടൊക്കെ ഇട്ക്കൊക്കെ ചെയ്യാ
ആഹ്
പിന്നെ മഴക്കാലത്തല്ലേ നമ്മള് കൃഷിയൊക്കെ ചെയ്യും ചെയ്യൊള്ളൂ അപ്പൊ അഹ് ഒക്കെ അങ്ങനേങ്ങനെ പോവും വെള്ളം ഇവടൊക്കെ ഇങ്ങനെ മഴ പെയ്തിട്ട് ഇങ്ങനെ ഹലോ കേക്കണില്ലേ
ആം ആംപ്പ കേക്ക്ണ്ട്
ആഹ് മഴക്കാൽത്തെക്കെ ആവുമ്പഴേ ഇവ്ടൊക്കെ വെള്ളാവും അപ്പൊ പിന്നെ വെള്ള ത്തിനങ്ങനെ ഇത്ണ്ടാവില്ല്യ ന്നാലും വീ ട്ടിക്ക് വെള്ളം എപ്പഴും നമ്മള് എഹ് ഉപയോഗിക്ക്ണതൊന്നും ഇപ്പോ മഴവെള്ളായിട്ട് അങ്ങനെ ഇട്ക്കാൻ പറ്റില്ലല്ലോ സംഭരണി കാര്യങ്ങളൊന്നുല്ല്യല്ലോ അത് നമ്മൾ അങ്ങനെ ചെയ്യെണ്ടിയെരും
മഴ പ്പോ ഇപ്പൊ അവ് അവ്ടെ അവിടെ മയണ്ടോ പ്പോ
ഏയ് ഇപ്പ മഴല്ല്യ ഇപ്പ വെയിലാ
ആഹ് മഴ പെയ്തിട്ട് കൊർച്ചായില്ലേ
ഇല്ല്യ രണ്ടു ദിവസം മുന്നേ രാത്രിയൊക്കെ നല്ല മഴേണ്ടാർന്നു ഇവ്ടെ
ഇവടെ കൊർച്ചായി തോന്ന്ണു മഴ പെയ്തിട്ട്
അതെ ഇന്ന്പ്പൊ ഏതോ ഒരു സ്ഥലത്ത് ഇങ്ങനെ നല്ല ഇടിം മഴയാണ്ന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടു ഞാൻ ഓൺലൈൻ ക്ലാസ്സ്ട്ക്ക്ണ്ട കുട്ടി ഇങ്ങനെ പർഞ്ഞെയ് ആഹ് അവടെ നല്ല ഇടിം മഴയാണ് അത് കാരണം ക്ലാസ് കേറാൻ പറ്റില്ല്യാന്ന് പറഞ്ഞെ അപ്പൊ ഓരോരൊ ഏരിയേല് ഇണ്ടാവേയ്രിക്കും
ഏഹ് ആഹ് ആഹ്
ഒർ ഏരിയഏരിയാട്ടങ്ങനെ കവറെയ്ത് വെരാ തോന്ന്ണ് മഴ
ഉം മഴ മ ഴ നല്ലതുവാണ് എന്നിട്ട് അധികം ഡ്രെസ്സൊന്നും ഓണക്കൂല്ല
അഹ് അത് ശരിയാ മഴക്കാലായി കഴിഞ്ഞാൽ തീര ഞ്ഞാ വലിയൊരു പ്രശ്നം അതാവും നനഞ്ഞ് ആകെ ഒക്കെ ഉണങ്ങി കിട്ടാനും ഒക്കെ പണിയാവും
ആഹ്
അഹ് അങ്ങനെ പിന്നെ വണ്ടിയൊക്കെ ഓടിക്കോ അഹ് വണ്ടി ഓടിക്കോ അതെ എന്താ കാറാ സ്കൂട്ടിയാ
സ്കൂട്ടി ഓടിക്കും പക്ഷെ ലൈസൻസ് കിട്ടിയില്ല ലൈസൻസിന് കൊടുത്തക്കണ് പിന്നെ കാറിന്റെ ക്ലാസിന് പോയിട്ടുണ്ടായിരുന്നു ഏ
അഹ് ടെസ്റ്റ് കഴിഞ്ഞിട്ടില്ലേ
ഇല്ല അടുത്ത മാസസാണ് ജൂണില്
അതെ അഹ് അഹ്
ലേയേർണേഴ്‌സ് അടുത്ത മാസാണ് അപ്പൊ എഴുതണം ബൈക്കിന് കൊടുത്ത കാർ ഏഹ് ഇതിനും കൂടും കിട്ടുല്ലോ സ്കൂട്ടിക്കും കൂടി
അഹ് രണ്ട് കൂടി എടുകയാണെങ്കിൽ അങ്ങനെ കിട്ടും ഉഹ് ബൈക്കിന് മാത്രം കൊടുത്തച്ചെങ്കിൽ അത് മാത്രേ കിട്ടുള്ളൂ ഞാന് സ്കൂട്ടീടെ മാത്ര എടുത്തത്
അഹ് വണ്ടി ഓടിക്കുല്ലേ അഹ് അഹ്
കാറിന്റെ കൂടി കൂട്ടിട്ട് എടുത്താ മതിയായിരുന്നു പക്ഷെ ആ ടൈമിലേ കുറച്ചും കൂടി സ്ട്രിക്ട് ആവാണ് ഏ എട്ടൊക്കെ ഇടുമ്പോ നല്ല ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടെ അങ്ങനെയൊക്ക ആഒരു രണ്ടു മാസം മുന്നേ പിന്നെ ബൈക്കിലായാലോ അപ്പോ ബൈക്കില് കുഴപ്പില്ലന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട് മറ്റേത് എം എ ടി എം എ എല്ലാ ഉണ്ടായിരുന്നത് അഒരു ടൈം ആയപ്പോ വേഗം പോയി എടുത്തതാണെ അഹ് ഹ്മ്മ് ഇപ്പൊ ബൈക്കിലല്ലേ എട്ടിടലൊക്കെ
അഹ് ബൈക്കിൽന്നെ അല്ല ബൈക്കിന്റെ അടുത്ത സ്കൂട്ടിന്റെ കൂടി കിട്ടുവല്ലോ
അല്ല അതല്ല ഞാൻ പറയണത് ഇപ്പൊ നമ്മള് ഏ ലൈസൻസ് എടുക്കാൻ പോകുമ്പോഴേ നമ്മൾ എം എ ടി ഏഹ് ഓടിച്ചിട്ടാണ് എട്ടിട്ട്ടന്നത് ഇപ്പ ബൈ
അഹ് ഫസ്റ്റ് ആദ്യം ഇപ്പ ബൈക്കി തന്നെയാ
ആഹ് അപ്പൊ ബൈക്ക് ആവണേന മുന്നേ ഞങ്ങ എടുത്തുന്ന് പറയാ
അഹ് എം എയ്റ്റി എങ്ങനെ സുഖ ഒരുപോലെനെ
അഹ് അത് സുഖാണ് നമ്മള് സൈക്കിൾ ഓടിക്കുന്ന പോലെയാണ്
ഏ
പെടലില്ലാന്ന് മാത്രം ന്നാലും നമ്മളിങ്ങനെ എക്സലേറ്റർ കൊടുതിട്ട് തന്നെ പോവ പക്ഷെ കുറച്ചും കൂടി കനം കുറവാണ് നമുക്ക് കയ്യിലിങ്ങനെ അതായത് നിക്കണ പോലെ തോന്നും പിന്നെ വണ്ടി ഓഫ് ആയി കഴിഞ്ഞാലൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ
ആഹ് അപ്പളല്ലേ തോല്ക്കാ
അഹ് ഓഫ് ആയി കഴിഞ്ഞാല് പിന്നെ കാല് കുത്തിയാല് അങ്ങനെയൊക്കെ ഞാന് ഏഹ് ട്രെയിനിങ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ഏഹ് ഫുള്ള് കാല് കുത്തിട്ടായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യത്തിന് ലൈസൻസ് എടുക്കണേന്റെ അന്ന് ട്രയല് നോക്കുമ്പോ നമുക്ക് ഏ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടിയെങ്കിൽ സെക്കൻഡില് നമ്മള് ലൈസൻസ് ഇറക്കണേന് ഇട്ടുകൊടുക്ക്ബോ കിട്ടില്ലാന്ന പറയാ ഞാന് ട്രയൽ ഇട്ട് നോക്കില്ലേ അത് കാരണം അത് പേടിച്ചിട്ട് പക്ഷിക്കത് കിട്ടി അഹ് അങ്ങനെ ഇണ്ടായി അതെന്റെ ഹസ്ബൻഡ് അങ്ങനെ ഉണ്ടായിർന്നതെ ഹസ് ഹസ്‌ബെന്റിന് അങ്ങനെയാർന്നെ അവര് ലൈസൻസ് എടു ക്കാം പോയിട്ട് ട്രയലിട്ട് നോ‌ക്കി രണ്ടാമത് ലൈസൻസ് ഇട്ട് നോക്കിയപ്പോ കാലു കുത്തി അല്ല വണ്ടി ഓഫ്
ആഹ് അല്ലാഹ് അങ്ങ നായാ അത് ചെയ്യുമ്പളാണ് കിട്ടെണ്ട്യത്
അതെ അത് അതും ഇക്ക് ഓർമ്മണ്ടായിർന്നു പിന്നെ ഇന്റെ മേമയാണ് ഇന്നെ മേമ്മ ഡ്രൈവിങ്ങ് സ്കൂളിലാണെ
അപ്പ അവ്ടെ ങ്ങനെ പോയിട്ട് മേമ്മയിങ്ങനെ ട്രെനിങ് തന്നിട്ട് മേമ്മിം പറഞ്ഞു ട്രയിൽ വെണങ്കിൽ ഇട്ട് നോക്കി യോക്കിക്കോന്ന് ഞാൻ ഇക്ക് ഫസ്റ്റ് നോക്കിയാ പിന്നെ ഒരു കോൺഫിഡൻസ് ഇണ്ടാവില്ല അപ്പ ഞാ പറഞ്ഞു ഫസ്റ്റ് ഞാൻ എന്തായാലും ഞാൻ ലൈസൻസിലന്നെ ഇട്ണൊള്ളൂ ഞാൻ ട്രായൽ നോക്ക്ണില്ല്യ പറഞ്ഞു അത് കാരണം കിട്ടി
ആഹ്
കറക്റ്റ് ആ അവിടെ എത്താറായപ്പോ ഈ കാല് കുത്തണംന്ന് തോന്നൊക്കെ ചെയ്തു പക്ഷെ ഞാൻ വിചാരിച്ചിങ്ങനെ വീണാനും വേണ്ടില്ല കാല് കുത്താണ്ടെന്നെ ഞാൻ തിരിക്കും വിചാരിച്ച് കാരണം അത് പിന്നെ കിട്ടിയിട്ടില്ലെങ്കി നമുക്ക് പിന്നെ വീണ്ടും പേയ്മെന്റ് ചെയ്യണ്ടേ? ആഹ് അതും അല്ല പേയ്മെന്റും ചെയ്യണം വീണ്ടും നമ്മളത് പോയി ട്രൈ ചെയ്ത് നോക്കണം അതിലും കിട്ടിയില്ലെങ്കി പിന്നിം ഇണ്ടാവും അപ്പൊ പിന്നെ ഇക്ക് ഭയങ്കര ഒരു ഇത്ണ്ടായിരുന്ന അഹ് ഇങ്ങട്ട് ഇടുക്കണം എന്നുള്ളൊരു ധൈര്യംങ്ങട്ട് വന്നപ്പളേ അങ്ങട് പോന്നു എന്നെട്ട് ഒരു വർഷത്തോളം വണ്ടിയൊന്നും ഓടിച്ചാർന്നില്ലാട്ടോ ഒരു വർഷത്തോളം വണ്ടിയൊന്നും ഓടി ച്ചാർന്നില്ല്യ
ഏഹേ
ങ്ങാഹ്
കറ്ന്റെ എടുത്ത്ണോ? കാറിന്റെ എടുത്തോ?
എന്താഡാ കറണ്ടോ?
കാറിന്റെ ലൈസൻസ് എടുത്തോ?
കാറിന്റെ ഇടുത്തിട്ടില്ല
ഏഹേ
അയിന് വീട്ടില് കാറില്ല്യ അപ്പൊ പിന്നെ കാറെടുത്ത് വല്ല്യ പ്രയോജനൊന്നുല്യല്ലോന്ന് വിചാരിക്ക കാരണം പിന്നെ എടുത്തില്ല ഇപ്പം ഇപ്പങ്ങനെ പറയ്ണ്ട് കാറൊക്കെ വാങ്ങണം എന്നുള്ളൊരു ഇതൊക്കെയി അപ്പൊ ഞാ ഇങ്ങനെ വിചാരിക്കാ അന്ന് അത് കൂടി കൂട്ടി ഇടുത്താ മതിയായിർന്നൂന്ന്
ആഹ്
അല്ല നമുക്ക് നമ്മുടെ വീട്ടില് അത് ഇണ്ടെങ്കിലല്ലേ നമ്മളത് ഇടുത്തിട്ട് ഒരു പ്രയോജനൊള്ളൂന്ന് നമ്മള് വിചാരിക്ക അത് ആ സമയത്ത് നമുക്ക് അഹ് എടുക്കണം എന്നുള്ള ഒരു പ്ലാനും ഇണ്ടായിരുന്നില്യാ ആഹ് അപ്പൊ പിന്നെ അതെ
ആഹ് ഇടത്ത്ട്ടില്ല ലൈസൻസ് ഇട്ത്തിട്ടില്ല എട്ക്കണം
അതെ ആഹ് ആഹ്
ഹലോ ഹലോ